ഹലോ
ഹലോ കേക്കാമോ ആഹ് കേക്കണ്ട് പറഞ്ഞോ
ആഹ്എന്താപരിവാടി
ചുമ്മാരിക്ക ഇനിയിപ്പൊ തുണിയൊക്കെ വിടുത്തീട്ട് വതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി പോണം ജോലിക്ക് വരുമ്പോ തുണിയൊക്കെ വരുമ്പോ തന്നെ തുണിയൊക്കെ എടു- ത്തിടന്നൊണ ങ്ങി ഉം
ഉം മഴേനെ വിശ്വസിക്കാ പറ്റൂലല്ലോ അല്ലേ
ആഹ്എടുത്തിനാംപൊറത്തിട്ടിട്ട് പോവാൻ പറ്റൂല മഴ ചിലപ്പോങ്കിപെയ്യും കാര്യയിപ്പ വെയിലൊക്കെയാണ് പക്ഷെ കൊറച്ച് കഴിയുമ്പോ ചെലപ്പോ അന്തരീക്ഷം മൊത്തം മാറും
ഉം പെട്ടെന്നല്ലേയിരുന്നു മഴ
ഉം ആ പെട്ടന്ന് കഴിയും കാര്യയിപ്പ നല്ല വെയിലാ നല്ല ചൂട് പോലെയാ ഉം കൊറേ ദിവസത്തെ തുണി ഒണ്ടാരുന്നു പിന്നെ ഉം
പൊറത്തിടാൻ പറ്റും എന്നാ വരുന്നേ മഴ
ആഹ്ആഹ്
ആഹ്
വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞോ
ആ കഴിഞ്ഞു ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുന്നു
ഉം ആഹ് ആഹ് പിള്ളോരൊക്കെ പഠിച്ചോളോ കൊഴപ്പില്ല
സ്കൂളു വിട്ടുടനെ ലാപ്സ്
ഉം ഉം
ലോ
ട്യൂഷനുണ്ടാ ട്യൂഷനുണ്ടോ
ഇല്ല ട്യൂഷ നില്ല
ട്യൂഷനൊന്നൂല്ല ആഹ്
മോന അമ്മീം കൊറച്ച്
ഉം
മോള് മാത്രം പ്രശ്നോന്നില്ല
ആഹ് ആഹ്
ആഹ് പിന്നെ മക്കള് സ്കൂൾ മദ്രസേലല്ല അല്ല മദ്രസേൽ പോന്നുണ്ടോ
മദ്രസേല് ഇളയാള് മദ്രസേ പോണ്ട് മറ്റവള് പോണില്ല ഒരാള് പോണ്ട് മദ്രസേല് എട്ടാം ക്ലാസ് ല്ഒരാള് മദ്രസേൽപോണ്ട് ആ രണ്ട് പെണ്ണ
ആഹ്
ഇവള് മദർസേ പോണ്ട് ഇളയാള് കാര്യവള് വലുതായി എന്നാലും മദർസേലൊക്കെ പോണ്ട് ഈ വർഷം കൂടെ പോട്ടേന്നോർത്ത
ആഹ് ഒമ്പതാം ക്ലാസ്സിലായ്ക്കും അല്ലേ
ആ ഇനി ഇനി എട്ടില് ഇപ്പ എട്ടിലാ പഠിക്കണെ നിഇപ്പ എട്ടാം ക്ലാസ് വരെ മതിന്ന് നോർ ത്തിരിക്കണു അടുത്ത വർഷം ഇനി വിടൂലായിരിക്കും ഒമ്പതിലാവൂലേ
അടുത്താണോ മദ്രസേലോട്ടാ
ആഹ് മദ്രസേല് അടുത്താ തൊട്ടടുത്താ മദ്രസേല് അഞ്ച് മിനിറ്റ് വേണ്ട
വേറെ രാത്ര്യാ രാവില്യാ
ആഹ് ഇവർ ഇവക്ക് രാവിലെയാ വല്ല്യ ക്ലാസ്സിലെ പിള്ളേർക്ക് രാവില്യാ ആഹ് ആഹ് ആറരതൊട്ട് ആഹ് ഏഴ് മുക്കാല് വരെ സ്കൂള് ഉള്ളപ്പോ അല്ലാത്തപ്പ ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ
ഏ എല്ലാര്ക്കും രാവിലെ അല്ലെങ്കിൽ രണ്ട് ഷിഫ്റ്റ് ഇണ്ടോ രാത്രി രാവിലോം ഉണ്ടോ
ആഹ് രാത്രി അല്ല പിന്നെ വൈകുന്നേരം ചെറിയ പിള്ളേർക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് നാലര തൊട്ട് ആറ് മണി വരെയാ ചെറിയ പിള്ളേർക്ക് അങ്ങനെ രണ്ട് ഷിഫ്റ്റ് ഇണ്ട്
തന്നെ രണ്ട് രണ്ടാക്കും രാവിലെ തന്നെ
ആഹ് ഇവിടെ ചെറിയ പിള്ളേർക്ക് നാലര ഇവിടെ അഞ്ചാം ക്ലാസൊട്ടാ തോന്നുണു രാവിലെ ബാക്കി തൊട്ട് ക്ലാസ്സ് ഒന്നാ പിന്നെ അഹ് ചെറിയ ക്ലാസ്സൊട്ട് നാലാം ക്ലാസ്സ് വരെം വൈകിട്ടാവും മദ്രസ പിന്നെ ഇവിടെ ആഹ് ഞായറാഴ്ച മദ്രസയില്ല ശനിയാഴ്ച പിന്നെ ഒമ്പത് മണി വരെ കഴിഞ്ഞ് പിന്നെ ഒമ്പതോണി പിന്നെ പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ മറ്റേ പിള്ളേർക്ക് അങ്ങനെ രണ്ട് ഇതായിട്ടാ മദ്രസേല് പിള്ളേര് കൂടുതലായതുകൊണ്ട് രണ്ട് സെക്ഷനായിട്ടാ വച്ചേക്കണ്
ഓ ആണോ
ഉം
ഉം പിന്നെ വേറെന്ത് വർത്താനം
പിന്നെ വേറെ പിന്നെ ഇങ്ങനെ പോണു
ആഹ് വൈന്നേരം ഇന്തെങ്കു സ്
വൈകുന്നേരം ഇനി ഞാനൊന്നും ഉണ്ടാവില്ല ജോലി ഇല്ലാത്ത സമയത്ത് ഞായറാഴ്ചയെക്കെ ആണെക്കി എന്തെിലുമൊക്കെ ഇണ്ടാക്കും അല്ലാതെ ജോലിക്ക് പോന്നദിവസം ഒന്നും ഒന്നും ഒണ്ടാക്കൂലോ ആഹ് രാവിലെ ഇണ്ടാക്കലുള്ളൂ രാവിലെ എ റെഡിയാവും ചായക്ക് കടിയും ചോറൊക്കെ റെഡി ആക്കിയ പിന്നെ ആഹ് ഞായറാഴ്ച ഇല്ല ഞായറാഴ്ച പോണ്ട ലീവ്ന്നുല്ല എന്നാലും ഞായറഴ്ച ഞാൻ പോവാറില്ല എല്ല ഞായറാഴചയും ഞാൻ ലീവാ
ആഹ് ഷോപ്പ് ഉണ്ടെമേടിക്കും അല്ലെ
ഷോപ്പുണ്ട് പക്ഷെ ഞാൻ പോവാറില്ല
ഉം ഞായറഴ്ചവുമ്പോ എവിടെങ്കിലും പോവാനും അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോല്ലേ
ഞായറാഴ്ച പോവാനില്ല ഞായറാഴ്ച നമ്മളെല്ലാം ഒ ക്കി പേറക്കണതും വൃത്തിയാക്കണതുംക്കെ ഞായറഴ്ചയകൂടുതല് അല്ലാത്ത സമയത്തെ എല്ലാം അവൻ ശരിക്കും ക്ലി ക്ലിയറായിട്ട് വൃത്തിയാക്കൊന്നുംല്ലല്ലോ
രാവിലെ
ഒരു വിധം ഒതിക്ക്‌ രാവിലെ ഒമ്പത് മണിക്ക് പോ ഇവിട്ന്ന്
ആഹ് മക്കളെല്ലാം സ്കൂളിപോയ സമയത്തേക്ക്
ആഹ് എല്ലാരും ആഹ് ഒരാ ഒരാള് എട്ടേമുക്കാലന് പോകും ഒരാള് അത് കഴിയുമ്പോപോകും ഒമ്പത് മണിക്ക്‌ ഉള്ളിൽഎല്ലാവാരുംപോകും
ആണോ
ഉം
ആഹ്
അപ്പൊ പിന്നെ കൊഴപ്പോല്ല പിന്നെ ആരെങ്കിലും ഒരാള് ഇരുന്നാല പാട് ആഹ് എല്ലാരും ഒന്നിച്ച് പോണ കൊണ്ട് കൊഴപ്പല്ല പിന്നെ ഒരാക്ക് ക്ലാസ് ഇല്ലാതിരിക്കുമ്പോളാ പാട് തന്നെ ഇരിക്കാ പാടല്ലെ പിള്ളേർക്ക്
ആഹ്
എല്ലാർക്കും ഉണ്ടെങ്കിൽ എല്ലാരും പോ അല്ല ഹസ്ബൻഡ് ഇവിടെത്തന്നെ ജോലി ചെയ്യണേ പക്ഷെ രാവിലെ പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് വരും എന്നാലും തന്നേക്ക് പിള്ളേരെ നിർത്തിട്ട് പോകണ്ടേ എട ഈ സമയത്തൊന്നും വരൂല്ലല്ലോ പിന്നെ അടുത്തായതോണ്ട് പിന്നെ ഞാൻ ഫോണൊക്കെ വിളിച്ച് ചോദിക്കും
ആഹ് ഹസ്ബന്റിന്റ വീട് അടുത്തല്ല
ഹസ്ബൻന്റെ വീട് ഇവിടെ അടുത്താ ആഹ് ഞങ്ങളെ വീടിന്റെ അടുത്താ ഹസ്ബൻന്റെ വീട് എന്റെ വീട് കൊറച്ച് ദൂരെയാ
ആണ്
എന്റെ വീട് പോവാൻ രണ്ട് ബസ്സ് കേറിപോണം ഹസ്ബൻഡ്ന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ ആഹ് ചെറിയത് ചെറിയ വഴിയേ ഒള്ളൂ
ഇപ്പ അപ്പൊ ഒഴിവിട്ടുമ്പങ്ങും പോവൂല
ആ പോയി വീട്ടില് പ്പോകും ശനിയാഴ്ച പിന്നെ ജോലിഇല്ലാത്ത ഞായറാഴ്ച അപ്പൊ പോകണ്ടെങ്കി ശനിയാഴ്ച്ച വൈകുന്നേരം പോയിട്ട് ഞായറാഴ്ച്ച രാത്രിആകുമ്പത്തേക്ക്‌ വരും
ഓ അങ്ങനെവാ
അങ്ങനെ പോവും അല്ലാതെ പിന്നെ മദ്രസൊക്കെ ഉണ്ടല്ലോ പിള്ളേർക്കാണെങ്കിലും പിന്നെ സ്കൂൾ അടച്ചാലും ഒന്ന് രണ്ടു ദിവസത്തി കൂടുതലും പോയി നിക്കാറൊന്നുംല്ല
അവിടെ പൊറപ്പോട്ടാ
ഇല്ല വീട്ടി ഞങ്ങടെ വീട്ടിലാ എന്റെ വീട്ടിലാകെ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് അവര് നാല് മക്കളാ മൂത്തേളാ എന്നെകല്യാണം കഴിച്ചേക്കണേ
ആഹ്
പിന്നെ ബാക്കിയെല്ലാം എല്ലാരുടെയും കല്യാണംഒക്കെ കഴിഞ്ഞു എല്ലാരും കൂടുമ്പോക്കെ ഈ പറഞ്ഞ ഒരു ദിവസംക്കെ വീട് ട്ടി കൂടുംന്നല്ലാതെ പിള്ളാർക്കും പിള്ളാർക്കൊക്കെ അങ്ങോടും ഇങ്ങോട്ക്കെ പാടണ്ട് ആരും ഒര് ഇവര് പിള്ളേരുണ്ട് എല്ലാരുടെ മക് കളിക്കാമ്പോ എല്ലാർക്കും നല്ല ഷേല പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടാ എല്ലാരും ഒന്ന് ച്ചൂടുമ്പ നാല് മക്കടെ മക് മക്കളൊക്കെ ഉണ്ടാവൂല്ലോ അപ്പം എല്ലാർക്കും കളിക്കാനും കൂട്ടൂടാനൊക്കെ ഭയങ്കര ഇഷ്ടം
നല്ല നല്ലേ ഇണ്ടാവൂലേ എല്ലാരും ഒന്നിച്ച്
ഉം അന്നിട്ട് നല്ല ഭംഗിയായിരിക്കും
ആഹ്
ഇവിടെ നിങ്ങള്ടെ ഹസ്ബൻഡ്ന്റെ വീട്ടിൽ എത്ര മക്കളാ ഉള്ളെ
ഹസ്ബന്റിന്റെ വീട്ടില് അവര് മൂന്ന് പെണ്ണും ഒരു ആണുംആ എല്ലാരും വീടെടുത്ത് ആഹ്
ആഹ് എല്ലാരും അടുത്തടുത്താണോ നാതുൻമാരൊക്കെ
അല്ല അവരെല്ലാം ഒരാള് രണ്ടു പേര് അവരെ ഭർത്താവിന്റെ വീട്ടിൽ നിക്കാ ഒരടുത്ത്
ആഹ് ഉം
ഒരാള് പിന്നെ തറവാട്ടി ത്തന്നെ നിൽക്കുന്നുണ്ട്
അവിടൊകെ കെ ഏ ആഹ് അവര് തറവാട്ടിൽ തന്നെയാ അവരുടെ അപ്പൊ അവരുടെ കല്യാ കറ്റൊക്കെ കെട്ടിയോന്റെ വീടോ
അവര് ഉമ്മാടെ കൂടിയാ ഉമ്മ ഒറ്റക്കായോണ്ടാ അവിടെ നിക്ക്ന്ന
ആരുരൂടെ ആഹ് ആ
ഉം ബാക്കി രണ്ടാളും ഭർത്താവിന്റെ വീടിന്റെ അടുക്ക വീടെടുത്തു
വീടെട്ത് താമസിക്കുന്നു ആഹ് ആഹ് ആ എല്ലാക്ക ഇതും കല്യാണം കഴിഞ്ഞല്ലേ എളയതിന്റെ കല്യാണം കഴിഞ്ഞല്ലേ
ആ എല്ലാരും കഴിഞ്ഞതാ
ആഹ് ആ
മ് ഒടയാളതും എന്റതും ഒന്നിച്ചുണ്ടായിന്
എളയാക്കടയും ആഹ് ആ
ആഹ്
ഉ
അയിനി ഇപ്പം മൂന്ന് മണി ആവുമ്പോ പോവേണ്ടത്
ആ മൂന്ന മണിയാവുന്ന ചെലപ്പേക്ക് മൂന്ന് പത്ത് ഒക്കെ ആവുംകറക്റ്റ് സമയത്തൊന്നും പോ ല്ല എന്നാലും അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ പോണം ഇനിയിപ്പോ വന്നിട്ട് വേറെ ഇതൊന്നും ഇല്ലല്ലോ ഫുഡും ചോറൊക്കെ തിന്നില്ലേ
മൂന്ന് മണി ആയല്ലോ
മൂന്നോളി ആഹ് ആഹ് പിന്നെ വൈകുന്നേരം പിള്ളേർക്ക് സ്നാക്സ് എന്തങ്കലും ഉണ്ടാക്കണ്ടോ
എടക്ക് അങ്ങനെ എപ്പോഴൊന്നുമില്ല പോന്നിയല് എപ്പോഴും
അ അല് മേടിക്കോ
ആ മോന ചോറ് ഉണ്ടെങ്കി കഴിക്കും ഇടക്ക് തോന്നീന്നെങ്കില്
ആഹ് മോനല്ലേ മൂത്തേത്
ആഹ്
ആഹ് മോളഓള്ളേ
ആഹ്
ആഹ് ആഹ്
മോൻ എടക്കവരും സ്കൂള ഫുട്ബോൾ
ആഹ് ആഹ് അടുത്ത തന്നെ പോകും
കുറച്ച വീടിന്റെ അപ്പുറം അങ്ങോട്ട് ഗ്രൗണ്ട് ഉണ്ട്
ആഹ് ആഹ്
ഉം
ഹലോ
ഓക്കേ ട്ടാ
ആഹ് ശരി
ഓക്കെ